പറഞ്ഞോടാ മോളെ വിളിക്കാൻ വേണ്ടിട്ടേ പിന്നെ പള്ളിടെവിടെ വന്ന് പള്ളിടെ അവിടെ നിക്കാന് ഇപ്പോ ആറ് പത്താവും വിടാന്
അത്ര നേരത്തെ പോയതെന്താ
താമസിച്ചു അന്നിട്ടും ഞാന് അഞ്ചമ്പത്ത് അഞ്ച് അമ്പത്തി അഞ്ചായിട്ടാ വീട്ടിന്ന് ഇറങ്ങിയത് എന്നും ഞാൻ അഞ്ചേമു മുക്കാല് കഴിയുമ്പം കേറി പതുക്കെ കേറി വരുന്നെ ഇന്ന് ലേറ്റ് ആയി. ഇന്നിങ്ങനെ കാര്യക്കെ പറഞ്ഞൊണ്ടിരുന്നോണ്ടേ ഇങ്ങനെ ഓരോരുത്തടെത്തക്കെ കാര്യൊക്കെ പറഞ്ഞിരുന്ന് അങ്ങനെ ലേറ്റായി പിന്നെ എളുപ്പന്ന് കേറി വന്നതാ.
ആഹ്
ഏറ്റം ഇങ്ങനെ ഏറ്റം കേറിട്ട് ഇങ്ങനെ ശ്വാസം മുട്ടണ് ഏഹ്
പോവാണ്ടോ കൊറേ
ഇല്ല ഇങ്ങ് വന്ന് ഒരു ഏറ്റവും ഉണ്ട് കേട്ടോ കയറ്റം കയറി വരണം നമ്മുടെ വീടിന്റെ അവിടുന്ന് കയറ്റം കെറി മെയിൻ റോഡിലോട്ട് കേറു ന്നെടുത്താ മെയിൻ റോഡില് ഓപ്പോസിറ്റ് ഇതറങ്ങണം
ആഹ്
അങ്ങനെ വന്ന് ഇപ്പോ പള്ളിടെ അവിടെ വന്ന് ഗേറ്റിന്റെ അവിടെനിപ്പുണ്ട് ആറ് പത്താവും അന്നേരം ഇങ്ങോട്ട് കേറിയപ്പോഴാ ഞാൻ പറഞ്ഞേ പോവാന്നെ പിന്നെ എന്ത് എടുക്കുവാ കുഞ്ഞ് മോന് ഉറങ്ങുവാ
അവന് ഒറങ്ങാ അവനോ ഞാൻ ഇങ്ങനെ ആട്ടീതോണ്ട് അവന് ഒണ്ന്നിട്ടില്ല ഇനി കുറച്ച് കഴിയുമ്പക്കെ എടുക്കണം മറ്റവൻ വരുമ്പക്കിന് എടുക്കണം മറ്റോൻ വന്നാ പിന്നെ തന്നെ ഉണരും അവൻ വന്ന് തൊട്ടിയിലേക്കാ അവൻ കെടത്താ
അതെ അതെ ഇക്കാടെ സൗ
മരുന്ന് വെക്കാ അവന്റെ മേത്തു ഉ
ഇക്കാടെ സൗണ്ട് കേൾക്കുമ്പോഴ ത്തേന്ന് എണ്ണിച്ചോളും വരാറായില്ലേ ആറ് മണി ആയല്ലോ
ആ ആറ്മണിയായി അവന്റെ ഉപ്പച്ചി പോയിട്ടുണ്ട് ചെലപ്പോങ്കിൽ കൊണ്ടുവര അല്ലെങ്കിൽ ചെലപ്പം അങ്ങനെ അങ്ങടെലും പോയിട്ട് മാരിബിസ്ക്കരിച്ചിട്ടാ വെരാ
വരത്തോളില്ലേ ആ അന്നടം കൊ ഴപ്പമില്ല അപ്പോത്തന്നെ ഇച്ച് ഇമ്പടെ ലേറ്റ് ആവൂല്ലോ ബാങ്ക് കേക്കുമ്പോ ആറേമുക്കാല് ആവൂല്ലേ
ആഹ് അവര് ആഹ് അവന് കു ഉ സ്താദിന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കാനാ അവന് ഇഷ്ടം ള ഉസ്താദും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വർത്താനം പറഞ്ഞിനു
ആണെല്ലേ പിന്നെ
പിന്നെ
എന്ത എടുക്കുവാ ഇനിയിപ്പം ഉറക്കാ കിടക്ക് കിടക്കാന്നോ എന്താ പരിപാടി
എന്താ പരിപാടി അന്നെ രാവിലെ ചോറും കൂട്ടാനും ആയാ പിന്നെ എന്താ പരിപാടി
പിന്നൊന്നുല്ല അതട്ട വൈകിട്ടിപ്പ പിന്നെ ഒന്നും ഇണ്ടാക്കണ്ട രാത്രി തന്നെ ഇനി എന്തോ എന്തായാലും ഉണ്ടാവും
ഇല്ലല്ല രാത്രി ഒന്നായിട്ട് കഴിക്കലന്നെ
ഒന്നായിട്ടാ അതായ അതായള്ള നല്ലത് ഇവിടെ അങ്ങനെ തന്നെ രാത്രിയിയില് പിന്നെ വെക്കാൻ നിൽക്കത്തില്ല
ആഹ്
രണ്ടു നേരം വരുവാലോ ഇപ്പഴത്തെ ഗ്യാസും
ആഹ അത അടുത്ത് ചോറ കടുപ്പിലാവൊ കൊണ്ട് ഒന്നായിട്ട് വെക്കുമ്പോളേ പിന്നെ ഈ വിറകൊക്കെ വിറകിന്റെ ഒക്കെ പ്രശ്നം കൊണ്ട് ഒന്നായിട്ട് വെച്ചാല്
ആ അതെ വിറകിനിപ്പം വെലയാ
ആ അതന്നെ ആ് വറക്ക വാങ്ങിക്കലൊന്നല്ലേ ഇവിടെള്ളത് എന്താണ് ഡബറൊക്കെ ഇണ്ടാവോണ്ട്
ആഹമകളൊകെ ഉണ്ടില്ലേ അന്നേരം പിന്നെ കുഴപ്പമില്ല ഇവിടന്നും ഇല്ലട നമ്മൂടെ ഇവിടന്നും ഇല്ല ഒ കെട്ട് വിറക് മേടിക്കണം
ആഹ ശരി
ദൂരൊക്കെ ദൂരൊക്കെ പോയി മേടിച്ചൊണ്ട് വരണം ൻ ചോറൊ ആഹ് റൗസ് കുക്കർല വെക്ക റൗസ് കുക്കർല് രാവിലെ അല്ലാതെ പറ്റത്തില്ല സ്കൂളിലൊക്കെ കൊടുത്ത്
ഇപ്പൊ ഗ്യാസ് ഇട്ടണമെങ്കിലും ഒന്നര മാസം കഴ്യണ്ടേ
ആ ഇവിടെ എനിക്ക് നിക്കും രണ്ടു മാസമൊക്കം നിക്കും എന്നാലും
ആ ഞങ്ങൾക്കും നിക്കും ഇവിടെ രണ്ടു മാസം തൊക്കെ കഴിഞ്ഞ് രണ്ട് രണ്ടരൊക്കെ ആവും.
ആ അ എല്ലാദിതന്നെ വെള്ളം തിളപ്പിക്കുന്നത് കുടിക്കാനും
എന്റെ വീട്ടിലൊക്കെ ഒരു മാസം അങ്ങനെയൊക്കെ നിൽക്കളൂ ഉം അതെ
വീട്ടിലും അതുപോലെ എല്ലാം എപ്പഴും എപ്പഴും എപ്പോഴും ചൂടാക്ക
അത് ഗ്യാസ് ഗ്യാസ് വണ്ടി വരുന്ന ടൈമാവുമ്പോൾക്ക് വേറൊരു വീട്ടിൽ നിന്ന് കൊണ്ടന്ന് കത്തിക്കൽ കഴിയാനായിട്ടുണ്ടാവും
വെക്കേണ്ടി വരാം ആ പക്ഷെ ഇപ്പം നമുക്ക് നേരത്തെന്ന് പറഞ്ഞ ഞാൻ ഇന്ന് ഗ്യാസ് തീറി ഇപ്പൊ രണ്ട് കുറ്റി ഉണ്ടെങ്കിലും എടുത്ത് നിറച്ചു വെക്കത്തില്ല ഇന്ന് ഗ്യാസ് തീർന്ന ഇപ്പൊ ബുക്ക് ചെയ്യും ബുക്ക് ചെയ്താ നമുക്ക് നാളെ പോയി എടുക്കാം നേരെ അങ്ങോട്ട് പോയി എടുക്കാം അന്നേര പക്ഷെ ഇപ്പ പറ്റത്തില്ല ഇപ്പൊ നമ്മള് ബുക്ക് ചെയ്തിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് പിന്നതി
ഇപ്പൊ ബുക്ക് ചെയ്യണേലും നമ്മ വേണന്ന് പറഞ്ഞ് ഇന്ന് ഇപ്പൊ ഗ്യാസ് വന്നിട്ടേയ് ഞാൻ നമ്പറൊക്കെ എഴുതി വി ട്ടതാ മെസ്സേജ് വന്നെ അപ്പോഴ പറയുന്ന മൊബൈല് വേണം ആ നമ്പറന്നല്ല മൊബൈല് കൊണ്ടുപോയി അവരേതാണ്ട് മെസ്സേജ് ഉം മെസ്സേജ് വരുത്തണന്ന് തോന്നണ്
ആഹ്പ്പൊ അങ്ങനെ
എന്നിട്ട് അത് എഴുതിരിക്കണംന്ന് തോന്നുന്നുണ്ട് അപ്പം അവർ പറയണ്ട് ആ
ബക്ക് ആ നമ്മള് കൊടുത്തിരിക്കുന്ന നമ്പറിൽ ആ മൊബൈല ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ
അതെ അതെ ആഹ് അത് നമ്മള് മെസെ വിളി അമ്മക്കൊരു മെ മെസ്സേജ് വരുവാല്ലോ. ഡി എ സി പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വരുവല്ലോ ആ നമ്പറ് അത് പോരാന്നാ പറയണെ.
പോരന്ന് ആഹ് എടി പിന്നെ വേറെ നമ്പർ എന്തിനാ.
അവര്ക്ക് അതി ഞാന് എഴുതി പുസ് എഴുതി കൊടുത്ത് വിട്ടതാ. അപ്പൊ അവര് പറയണ് ആ നമ്പറല്ല അത് തെറ്റാണ് എ ഇപ്പോ അങ്ങനെന്നും അല്ല. ഇപ്പൊ മൊബൈല് കയ്യേ മൊബൈല് കയ്യേ ത്തരണം. കൊടുത്തായിരുന്നു. എന്നിട്ട് അവര് ഏതാണ്ട് നമ്പറ് വിട്ടിട്ട് അത് കൊട്
ആഹ് അതെന്താന്നറിയൊ ദി ആദ്യം നമുക്ക് നമ്പര് ഇത്. ഏഹ് ഫസ്റ്റ് ഇട്ടൂ എന്നുള്ള ഇതിലുള്ള മെസ്സേജ് വന്ന് കഴിഞ്ഞിട്ടേ. പിന്നെ വരുമ്പ അന്നേരം ഒ ടി പി വരുവായിരിക്കും ഇവര് തരുന്ന സമയത്ത്. ഇവര്ടെ ഫോണിന്ന് എന്തെലും ചെയ്യുമ്പഴ്ത്തേനെ ആ ഒ ടി പി ഇവർക്ക് പറഞ്ഞൊട് ആഹ്.
നിയമങ്ങള് മാറി വരാണ് ഇപ്പോ മൊബൈല് കൈയി തരണം എന്നിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു അയാള് ആഹ് ഓരോരോ നിയമങ്ങളാല്ലേ അപ്പൊ അവർക്ക് അവര് പറയും അമ്മള് ക ചെയാൻ പറ്റൊള്ളൂ. അപ്പ ഞാൻ മൊബൈല് വ കൊടുത്തു അങ്ങനെ ചെയ്തു ഇന്നാ ഗ്യാസ് കിട്ടി.
കിട്ടില്യാ
മോള് വന്നാ?
ആഹ് പറഞ്ഞോടാ.
മോള് വന്നാ?
മോള് വന്നില്ല. ആറ് പത്ത് ആവൂടാ വിടാന് ഇവിടെ നിക്കുവാ ഉം നേരത്തെക്കെ ആറമണിക്ക് വിടുന്നേ ഇപ്പൊ സ്കൂൾ തൊറന്നെന് ശേഷം ഇപ്പൊ ആറെ പത്താവും കാരണം എനിക്കൊന്നണെ. മേ ഇപ്പം നാലരയൊക്കെ കഴിഞ്ഞിട്ടാ ഉസ്താദ് പഠിപ്പിക്കാൻ കേറുന്നതേ അതുകൊണ്ടായിരിക്കും പ്പൊ ആറ് പത്താവും ആറ് മണിയാവുമ്പോ വന്ന് പിന്നെ പ ത്ത് മിനിറ്റിവിടെ പോസ്റ്റാ
ആഹ് അതെ തെ
കേസാവോ പറയുന്നേ വണ്ടിയൊക്കെ പോന്നോണ്ട് റോഡ്സൈഡിലും കൂടെ ആയതൊണ്ട്. പിന്നെ വേറെന്താടാ?
വേറെന്താ അങ്ങനെ പോണ് ചായ കുടിയന്നാണോ പോയേ ചായക്ക് കടിയൊക്കെ ഇണ്ടാക്ക്യോ മോൾ വരുമ്പോത്തിന്.
അവക്ക് അതൊന്നും വേണ്ട.
ആഹ്.
അവക്കൊന്നൊരു ബിസ്ക്കറ്റ് വേണംന്ന് പറഞ്ഞ് ഞാൻപിന്നെ കൊണ്ടാക്കാൻ വന്നപ്പോ ഇവിടന്ന് മേടിച്ചൊണ്ട് വന്ന് വെച്ചിട്ടുണ്ട്. ചാ പാലും എടുത്തിണ്ട് ചായെം ഇട്ട് വെച്ചിട്ടുണ്ട് വരുമ്പോത്തന്നെ ചായ ചെറുതാ. ആഹ് ഒണ്ടൊണ്ട് ഒണ്ട് എല്ലാം ഒണ്ടിവിടെ
മ്ഹ് അല്ല കട ഇണ്ടെങ്കില് അവര്ക്ക്. അവര്ക്കും പണിയാവും നമ്മക്കും പണിയാവും.
പിന്നെ
ഉം വേറെന്ത്‌പറയ്ണ്. വീട്ടിൽ ഇതാ വന്നിട്ട് ഇന്നലക്കൊരു മാസായി മുപ്പതാതിക്ക്കൊരു മാസായി.
പിന്നെ പോയില്ലേ വീട്ടിന്ന് വന്നോ ഉമ്മായൊക്കെ വന്നോ ഇങ്ങോട്ട് വന്നോ കുഞ്ഞിനെ കാണാനൊക്കെ
ട്ടില്ല ആങ്ങളാരൊക്കെ അവിടെ ഇണ്ടെങ്കിലൊക്കൊളു വരവ് അവര് പൊറത്തല്ലേ അവര് വരുമ്പോക്കെ.
മൂന്ന് മാസത്തോളം അവിടെ നിന്നതല്യോ. പെട്ടെന്ന് ഇങ്ങ് വന്ന് കഴിയുമ്പോഴ്ത്തേന്
ഉം അന്നെ ആട ആണുങ്ങള് ഇല്ലാത്തോണ്ടേ വിഷമങ്ങള് ന്നെ ആകു പിന്നെ ഉമ്മാക്ക് അങ്ങനെ യാത്ര യ്യാനൊന്നും പറ്റൂല്ല ഈ വീഡിയോ കോളന്നെ ഡെയ്ലി വീഡിയോ കോള് യം.
എപ്പഴും അതെ
വേറെ എന്താ?
പിന്നെ വേറെ വേറെ എന്തോ ഞാൻ ചോദിക്കൻ പറഞ്ഞു മാറന്നുപോയി. ഓർക്കുമ്പോ ഇനി വിളിക്കുമ്പോ ചോദിക്കാം. ഉം ഇപ്പ മോള് ചായക്കിട്ട് വെച്ചോ അതോ വന്നിട്ട് ഇടത്തൊള്ളോ?
ആഹ്
ആഹ് മോള വിളിക്കാന് ഇപ്പൊ അടച്ചേടാ ആണോ ആ ഞാനെ ഇവിടെ കുഞ്ഞിനെ വിളിക്കാൻ വന്നേട്ടോ
ആഹ്
ഇവടെ പോവാൻ വേണ്ടിട്ട് അങ്ങട്ട് ഇവടെ ഒരാള് പറഞ്ഞ് അഞ്ചേമു മുക്കാലാവുമ്പം വരണം അഞ്ചേ മുക്കാലക്കുപ്പോൾ വന്ന് വിളിക്കണം.
ആഹ് അ ആഹ്
ഞാന് ഒരു അഞ്ചമ്പതായി വന്നപ്പം.
ആഹ്
എന്താ വരാഞ്ഞ് നീ അഞ്ചേ മുക്കലിന് വന്നില്ലല്ലാ പറ്റിച്ച് എന്നൊക്കെ പറയും ഇനി.
അഞ്ചേമുക്കാലിന് പോന്നതാണ് ഇപ്പളാ ഇവിടെ എ പിയറ് അഞ്ചേമുക്കാലിന് പോന്നതാ ഇപ്പളാ ഇവിടെ എത്തി എന്ന് പറഞ്ഞാതി.
അവള് പറയും ഉമ്മച്ചി, ഉമ്മച്ചി നേരത്തെ ഇറങ്ങി വന്നൂടെ ഉമ്മച്ചി. നേര്ത്തെ പതുക്കെ ഇങ്ങട്ട് നേര്ത്തെ കേറി വരണം പതുക്കെ പതുക്കെ പതുക്കെ കേറി വന്നാ മതി നേരത്തെ
ആഹ് നേരത്തെ പോരുമ്പോ പയ്യപോയാ മതിയല്ലോ അതാവും
ആ അത് മതി ഇനിയിപ്പോ ഇറങ്ങിപ്പോകുന്ന ഇറക്ക ആയതുകൊണ്ട്.
ആഹ്
വിളിക്കാത്ത എന്ത്.
ഏ ഇതാ ഇവിടെ ആള് വന്ന് ഇനിപ്പ എങ്ങന വിളി ഞാനട്ക്കന്നെ ത്രീ ഒറങ്ങാണല്ലോ.
ആഹ് ആഹ് ആ രാത്രി വഴക്കൊന്നും മില്ലല്ലോ?
ഉം
ഉം വിടാറായി കേട്ട ഹും ഹും അവിടെ സ്ഥലാത്ത് ചെലുനു.
ആ മദ്രസ വിട്ണെ
ആഹ് മദ്രസ വിടാ തൊട്ങ്ങി ഇപ്പ കണ്ടോ സമയം കണ്ടോ ആറേ കാല് ആവുന്നു ആറ് പതിനൊന്നായേ.
ഉം
ഉം വിട്ട് എറങ്ങി വരിന്ന് ഉം ഓരോരുത്തര് ഓരോരുത്തരായിട്ട് എറങ്ങി വരുന്നു ശനിയാഴ്ച ഇനി പീറ്റിയ പീറ്റിയ നാലരക്ക്‌ പി ടി എ ഉണ്ട്
ആഹ് ആഹ്
നോട്ടീസൊക്കെ കൊടുത്ത് വിടുന്നൊണ്ട്
അഹ്‌ അഹ്‌
പിന്നെ പപ്പട മോളെ
അഹ്‌ പോയി എന്നാ ശരി എന്നാ ശരിട്ടോ